ആ് ആഹ് കേക്കാവോടാ റാഗിയ റാഗി നമ്മള് കോമൺ ആയിട്ട് എല്ലാരും
തന്നെ വിളിച്ചപ്പോഴേ ഒരാള് പറഞ്ഞിന്ന് ഓരോ കുട്ടിക്കും കൊടുത്തിട്ട് സ്കിന്നിലൊക്കെ ഇങ്ങനെ ഒരു വൈറ്റ് വൈറ്റ് പോലെ വന്ന് അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞരുന്നു അലർജി പോറെ
ഇത എല്ലാവർക്കുംൊന്നും പ്രശ്നം ഇല്ല ആ ഭക്ഷ പക്ഷെ നമുക്ക് അറിയില്ല അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിക്കണം പിന്നെ ഇനാണെങ്കിലും. നമ്മള് വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൊച്ചിന് എന്ത് കൊടുത്ത് ഫുഡോക്കെ ഒക്കെ കൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മള് നോക്കണം. ഇതിനെന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? കൊച്ചനെന്തെങ്കിലും അസ്വസ്ഥതകൾ കാണി കാരണം ചില സാധനങ്ങളൊക്കെ പിള്ളേർക്ക് അലർജി ആയിരിക്കും. അപ്പൊ നമ്മളത് തൊടക്കത്തിലെ കണ്ടുപിടിക്കണെങ്കിൽ നമുക്ക് എളുപ്പോണ്ട് അന്നി ന്നാ പറ്റ്ണെന്ന് വെച് കഴിഞ്ഞാ നമ്മ നമ്മളങ്ങനെ ശ്രദ്ധിക്ക ഒന്നാമത്തെ കാര്യം നമുക്ക് ആരും പറഞ് ഞ്ഞ് താരാനൊന്നും അത്ര ഇങ്ങനെയൊന്നും ആരും ഇണ്ടാവില്ലല്ലോ ആഹ്. അപ്പൊ ഈ പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാപോലെയാലോ നമ്മള് പലരോടും സംസാരിച്ച് ചെയ്യുമ്പോഴാണല്ലോ ആരേലും എന്നെലൊക്കെ പറഞ്ഞു കേൾക്കണേ. ഇപ്പ ഈ കൊച്ചുങ്ങളെ നോക്കി വീട്ടിലിരിക്കുന്ന ഒരാൾന്ന് പറഞ്ഞ് കഴിഞ്ഞാ ആകെ പുറത്തു പോണത് ഏഹ് ആശുപത്രിയിൽ മാത്രാ. അന്നേരം നമ്മള് കൊച്ചിനെ നോക്കുവോ ആ നോക്കോ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ? അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്താ മതി അല്ലാതെപ്പോ ഒന്നും ചെയ്യാൻ പറ്റിലല്ലോ.
ഈ കുന്നംകായന്ന് പറയുമ്പോ ഇപ്പോള്ത്തെ ഈ ക്ലൈമറ്റില് അത് നമുക്ക് വീട്ടില് വാങ്ങീട്ട് ഒണക്കി പൊടിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റൂല്ല ഈ പൊടി ഇഞ്ഞ് വാങ്ങിക്കണന്ന് വെച്ചിട്ടാ അയ് ചെലോര് പറയ്ന്ന് പൊടിൽ ഭയങ്കര കൂട്ട്ണ്ട്
ഇല്ല ഇസാൻസ് ഫുഡ്ന്ന് പറഞ്ഞിട്ട് ഒരിതുണ്ട് അതൊന്ന് നോക്കിക്കഴിഞാ അറിയാം അവരുടെ അത്യാവശ്യം നല്ല പ്രൊഡക്ക്ട്ടാ ആ അത അവര് അവരുടെ മക്കൾ ൾക്ക് വേണ്ടിട്ട് അവര് ഇണ്ടാക്കിയ സാധനായിര്ന്നു.
മം
അവരുടെ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവര് ഒണ്ടാക്കിയതാ അന്നിട്ട് അവരത് പിന്നെ പോലെ കൊടുത്തതാ ഇത് അതൊന്നാ പോവാ ചെയ്ത് നോക്കി കഴിഞ് കഴിഞ്ഞാ അറിയാം. ഞാൻ നോക്കട്ടെ ഞാൻ കാ എനിക്ക അറിയാങ്കിൽ ഞാൻ ലിംങ്ക് ഒന്ന് ഷെയർചെയ്യാം. അവര്ടെ നല്ലതാ അതില് മായങ്ങളൊന്നുംല്ല അങ്ങനെ യാ പറയുന്നേ ആഹ് അപ്പാ പറഞ്ഞു വന്നത് ഈ കണ്ണൻ കായും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പഴത്തെ കാലവസ്ഥയില് കണ്ണക്ക ഉണക്കി എടുക്കാൻ ഭയങ്കര പാടാ ഇല്ലെങ്കിൽ പിന്നെ നമ്മള് നമ്മടെ അടുത്ത് ഡ്രൈയാറോക്കെ ഉണ്ടെങ്കി
ആ നടക്കൂള്ളു.
ഡ്രൈയർ ഒക്കെ ഒണ്ടെങ്കി അവിടെ കൊണ്ടു കൊടുത്താ മതി ഈ പല സാധനങ്ങളും ഉണങ്ങി തരുന്ന സ്ഥലങ്ങളുണ്ടല്ലോ
ആഹ് ഇവിടെ മില്ല് ന്നൊക്കെ പറയും
ആഹ്. മില്ല് മില്ലില് ഒണക്കുവോ നമ്മടെ എവിടേം മില്ല്ന്നാ പറയ്ന്നെ പക്ഷെ ആഹ് ആഹ് അപ്പം അങ്ങനെയാണങ്കി കണ്ണക്ക കിട്ടാനുണ്ടെങ്കിൽ അങ്ങനെ മേടിച്ചിട്ട് നമ്മള് തന്നെ തൊണ്ട് പൊളിച്ച് അങ്ങ അത് എങ്ങനെ എനിക്കറിയില്ല എന്റെ മോന് കൊടുത്തതാ പക്ഷെ ശരിയാക്കി തന്നത് ഒക്കെ ഉമ്മച്ചിയാ
ആഹ് ഇപ്പടെ ഉമ്മാക്ക അറിയ അത് നമ്മള് ഫുള്ളായിട്ട് തൊലി കളയൂല മേലത്തെ തൊലി ഇങ്ങനെ കളഞ്ഞിട്ട് കഷ്ണ കഷ്ണം ആക്കിയിട്ട് ഇങ്ങനെ ഉണ ഒക്കല്ലന്ന് പറഞ്ഞിട്ടുണ്ടായിരുനു പക്ഷെ ഇപ്പള് ഫുൾടൈം മഴയല്ലേ
പനങ്ങൾകണ്ടം ഇല്ലേ പനങ്ങൾക്കണ്ടും അ അതറിയോ അത് ചേർത്തിട്ട് കൊടുത്താൽ മതി
ആഹ് അത് ഇപ്പൊ മോൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അത് ഈ അംഗനവാടിന്ന് നമ്മള് ഗർഭ ഭിണിയായിരിക്കുമ്പോൾ രാഗി പൗഡർ കിട്ടുമല്ലോ നമുക്ക് ശർക്കര രാഗി പൗഡർക്കെ
ഓഹ് ഞങ്ങൾക്ക് കിട്ടണത് എന്നന്നാന്ന്റിയോ ഞങ്ങൾക്ക് പിന്നെ ഗോതമ്പും ഗോതമ്പും ഇല്ലേ സൂചി ഗോതമ്പ് അല്ലാത്ത വ വല്യയ ഗോതുമമ്പ് അതും ചെറുപയറും കിട്ടും ശർക്കരയും കിട്ടുന്ന
അതെ ഇവിടെ ഗോതമ്പ് നിങ്ങള് പറഞ്ഞ ഗോതമ്പ് ഉണ്ട് സർ ചക്കരണ്ട് പിന്നെ ഈ രാഗി പൗഡറും
ആഹ് നമുക്ക് റാഗി പൗഡർണ്ണും ഇല്ല
ഓഹ്
എന്താ ഈ ഗോതമ്പ് എന്ത് ചെയ്യാനാ ഗോതമ്പ് നമ്മളിവിടെ കോഴിക്ക് കൊടുക്കും
ആഹ് ഇവിടെ പ്രാവിന്
ആഹ് ആ ഗോതമ്പ് എല്ലാം തന്നെ ചെയ്യാനാ മറ്റ് സൂചി ഗോതമ്പ് ആണെങ്കി പിന്നെ കഴിഞ്ഞവണക്കെ എനിക്ക് സൂചി ഗോതമ്പ് കിട്ടി ആഹ് ഉപ്പ്മാവ് ഉണ്ടാക്കും പിന്നെ എനിക് അതിനകത്ത് തേങ്ങ ചെരവി ഇട്ടിട്ട് ശർക്കരയും കൂടെയും കൊറച്ച് ഇട്ടിട്ട് ആഹ് പായസം പോല അല്ല ചുമ്മാ ങ്ങനെ ഇത് പോലല്ലെ
ആഹ് ആഹ്
കുക്കിലങ്ങനെ നമ്മള് ചക്കര ചോറൊക്കെ ണ്ടാക്കൂലെ ആഹ് റീതിക്ക് അങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്ക്ഷ്ടായിരുന്നു ചീത്തവണ ഇല്ലത് അതോണ്ട്
പറയുന്ന നമുക്ക് ഇഷ്ടമുള്ള അവർ തരൂല അവർക്ക് തോന്നിയത് അവര്നമുക്ക് തരൂ
അവരുടെ കൺവീൻസി കൺവീനിയന്റ് ആയിട്ട് അവർക്ക് എന്താ പറ്റുന്ന അത് അവര് നമുക്കൊരു എന്തേലോ ആട്ടാ പിന്നെ ചുമ്മാട്ടണല്ലേ ഇപ്പൊ ദാനം കിട്ടണ പശുവിന്റെ പല്ലണന്ന് ചോദിക്കണോണ്ട് ചെറുപയറ് ആണെങ്കിലും ഫസ്റ്റ് ക്വാളിറ്റി അല്ല നമുക്ക് തരുന്നേ ചെറുപയറൊക്കെ സെക്കൻഡ് ക്വാളിറ്റി തരുന്നത് നമ്മളിവിടെ മേടിച്ച വച്ചോണ്ടിരുന്ന ആഹ് നമ്മളിവിടെ ചന്തേന്ന് സാധനങ്ങളൊക്കെ മേടിച്ചതാ അപ്പൊ നമ്മള് ട്ടോ ക്വാളിറ്റി ചെറുപയറൊക്കെ ആയിരുന്നു മറ്റേ രാവിലത്തെ കാപ്പിക്കൊക്കെ മേടിക്കണേ അപ്പൊ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ചെറുപേര് കിട്ടനോണ്ട് ഞങ്ങള് മേടിക്കലില്ല പക്ഷെ നമുക്ക് ആ ചെറുപയർ കഴിക്കുമ്പോ മനസ്സിലാവും രണ്ടിനും രണ്ട് ടേസ്റ്റാ എന്നോട് അനിയനെ ന്നിട്ട് ചോദിക്കും ഇതെന്നാ പണ്ട് സ്കൂൾല് സ്കൂൾല് ചേച്ചി കഞ്ഞി വെച്ച് നോക്ക് അപ്പൊ ചെറു കഴിക്കും ബെംഗൂ എന്ന് വച്ചാ മറ്റേ ഏഹ് കൂടിയ ചെറുപയര് കഴിച്ചിട്ടേ
ഉം
ഈ കുറഞ്ഞത് കഴിച്ച് കയിഴുബൊ ടെസ്റ്റിന് നല്ല വ്യത്യാസുണ്ട്
ആഹ് ആഹ്
പിന്നെ ഉം
അതി ഇങ്ങനെ രണ്ടും കാണുമ്പോൾ എന്തെലും വ്യത്യാസം തോന്നുന്നുണ്ടോ
കാണ്മ്പഴോണ്ട് കാണ്മ്പോ വലുപ്പം വ്യത്യാസൊണ്ട്. ഞങ്ങടെ ഇവിടെ കുമാർന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറുപയറ മേടിക്കണെ. ആ ഒരു ഐറ്റത്തിന്റെ പേരങ്ങനെയാ കുമാർ
അതെ ഏഹ് ആളെ പേര് പോല്ണ്ടല്ലോ?
ആ ആൾടെപേര്പോലെയാണ് അതെ ഇപ്പം ഏഹ് വെളുത്തുള്ളിയൊക്കെ ഹിമാചൽ ഉള്ളിന്നൊക്കെ പറയൂലേ അയിന്റെ ഇവിടെ ഇവിടെ ഇപ്പ വരുന്നെയില് ഏഹ് സോപ്പോയിട്ട് ഉള്ളി ഹിമാചൽന്റെയാ. ആ വെളുത്തുള്ളി. അത് വെല്ല്യ ചൊളയായിരിക്കും.
ആഹ് ആഹ്.
അപ്പേ ഏഹ് അതുപോലെ ഒരു ചെറുപയറിന്റെ പേരാണ് ഇത് ആ ചെറുപയറ് നമു ക്ക്‌ണ്ടല്ലോ രാവിലെ ഏ ഇപ്പ നമ്മള് വെള്ളത്തിലിടാനെങ്ങാനും മറന്നു പോയി കഴിഞ്ഞാലും ആ നമുക്കത്
കൊഴപ്പണ്ടാവില്ലലേ കുക്കറിലിട്ട് വിസിലടിച്ചാല് വേം വേവ്ന്ന്ണ്ടാവല്ലേ?
വേവും പക്ഷെ വേവും നമ്മള് ചുമ്മ പൊറമേന്ന് കഴുകിയെടുത്ത് വേവിച്ചാ മതിയോ ഏ പക്ഷെ ഈ ചെറുപയറ് അങ്ങനെ വേവിച്ചു കഴിഞ്ഞ് കഴിയ്മ്പം ഈ ചെറുപയറിന് ടേസ്റ്റിന് വ്യത്യാസം വരും. വെള്ളത്തിലിട്ട് കുതിരാതെ വേവിക്കുമ്പം. ഒരു കഴുകാത്ത ഒരു ടേസ്റ്റ് ഇല്ലേ അങ്ങനത്തെയൊരു ഒരു മണം ടേസ്റ്റില്ലേ കൊള്ളില്ലാത്തെ അങ്ങനത്തൊരു ടേസ്റ്റ് വരും. ഉം പിന്നെ എല്ലാ സാനങ്ങളും പല ക്വാളിറ്റിണ്ടല്ലോ? അതുപോലെ തന്നെ ശർക്കര പിന്നെ വെല്ല്യ കൊഴപ്പല്ലാന്ന് എനിക്ക് തോന്നണെ തന്നത്.
ഉം
ശർക്കരത്യാവിശ്യം ഞങ്ങള് പായസക്കെണ്ടാക്കി പെരുന്നാളിന്. പിന്നെ അടയൊണ്ടാക്കും ശർക്കര വെച്ചിട്ട് എടക്ക് സ്റ്റോക്കൊള്ളതോണ്ട് കൊഴിക്കട്ടേണ്ടാക്കും
ഇവടെ പിന്നെ പെരുന്നാൾക്ക് സ്പെഷ്യലായിട്ട് അടകള അട
അടയാണോ പെരുന്നാൾ സെപ്ഷ്യല്? അതെങ്ങനെയാ ഉണ്ടാക്ക്‌ന്നെ?
അട അറിയില്ല അരി അരി അരിപ്പൊടി എലേലിങ്ങനെ പുഴുങ്ങിയിട്ടുള്ള പത്തിരിയല്ല. അട നമ്മള് എന്താ പറയാ നമ്മള് പത്തിരിക്ക് മാവ് കൊഴക്കൂലേ? വറക്കൂലേ അതുപോലാക്കിട്ട് എലയിൽ ല് ആ മാവ്ങ്ങനെ വെച്ചിട്ട് അയിന്റ ഉള്ളിൽ ഉള്ളില് തേങ്ങേ പഞ്ചസാര അവിലും ഒക്കെട്ടിട്ട് ഇങ്ങനെ ന്നട്ട് പുഴുങ്ങീട്ട് എടുക്ക
പെരുന്നാളിന്റെ സ്പെഷ്യല്?
ആ ആഹ്അതെ പിന്നെ അരിരണ്ടാക്കും. പിന്നെ ബിസ്
എന്താ വേ വേറെന്താണ്ടാക്കണെ?
അരീരം കുയ്യപ്പം നെയ്യപ്പം അതാ അരിയൊക്കെ ഇടിച്ചിട്ട് ആഹ്
ആ നെയ്യപ്പം നെയ്യപ്പം അല്ല ഉണ്ണിയപ്പം അതാണോ
ആഹ് നിങ്ങള അവിടെ ഉണ്ണിയപ്പായിരിക്കും ഇവിടെ നെയ്യപ്പം ഉണ്ണിയപ്പം ചെർതല്ലേ ആഹ് അത് കുയ്യപ്പം അത് കുയ്യപ്പം നെയ്യപ്പം വേറെ വെൽത്
ആഹ് നെയ്യപ്പം കടയിലൊക്കെ നാല് മണി കിട്ട്ണത് മേടിക്ക്ണത് ആ അ അച്ഛോ നിങ്ങൾക്ക് അതൊക്കെയാണോ പെരുന്നാളിന് സ്പെഷ്യല് ഞങ്ങൾക്ക് ഇവിടെ പത്തരി ഇറച്ചി തേങ്ങാ ചോറ് ബിരിയാണി ഇതൊക്കെയാണ് പെരുന്നാള് സ്പെഷല് ആഹ് അപ്പൊ നിങ്ങള് ഫുഡ് റൈസ് ഐറ്റം എന്തുണ്ടാക്കും?
ബിരിയാണി പിന്നെ ഇങ്ങനെ പലഹാരായിട്ട് ഗ ഗസ്റ്റുകൾ വരൊല്ലോ അങ്ങനെ നമ്മളെ റിലേ റ്റീവ്സ് വരൊല്ലോ അവർക്ക് ചായക്ക് കൊടുക്കാനാണ് ഇതൊക്കെ ഉണ്ടാക്ക
ആഹ് നമ്മള് റിലേറ്റീവ്സ് വരുമ്പഴും ഈ പറയുന്നമാതിരി രാവിലെ വരുന്ന ആളുകളാണെങ്കി നമ്മള് കാപ്പിക്ക് ചെൽപ്പോ പത്തിരിണ്ടാക്കും. ആഹ് അല്ലെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കും പെരുന്നാള്ന്. ആ പിന്നെ ആഹ് ഉച്ചയ്ക്ക് നമ്മള് റൈസ് ആയ അല്ലാ ഇങ്ങനെ എണ്ണ പലഹാരങ്ങൾ അങ്ങനെ ഇണ്ടാക്കലില്ല നമുക്കതൊരു ആഹ് അങ്ങനൊരു സ പെരുന്നാളിനായിട്ടില്ലാ ട്ടോ അതല്ലാതെ നമ്മുക്കിപ്പം
വൈകുന്നേരൊക്കെങ്ങനെ ചായക്ക് ഉണ്ടാക്ക്ണ്ടാവൂല്ലേ
ആഹ് വയ്കിട്ട് ചായയ്ക്ക് ണ്ടാക്കും ഇപ്പ ഈ ചെറുപയർ ഉള്ളോണ്ട് സുഖിയൻ. ആ സമോസൊക്കെണ്ടാക്കും സമൂസയൊക്കെ ഇണ്ടാക്കും. പക്ഷെ അതൊക്കെ ഇണ്ടാക്ക്ണത് ഏഹ് റമളാന് ല് നോമ്പിന്ണ്ടാക്കും മൂസ കട്ട്ലറ്റ്. പിന്നെ ഇപ്പൊ കൊർച്ച് നാളായി ട്ട് ഞങ്ങള് എ എണ്ണക്കടികളങ്ങോട്ട് കൊർച്ചേക്കാ മൊത്തത്തില്
ഓഹ് എന്നിട്ട് എന്താ വൈകിട്ട് ക്കെ ന്താ ചായക്ക് കടി
വൈകിട്ട് കോഴിക്കോട്ടെ ഇണ്ടാക്കും. പിന്നെ എന്തെങ്കിലും അട ഇണ്ടാക്കും പിന്നെ ചെലപ്പോ ബ്രെഡ് മേടിച്ചിട്ട് മറ്റേ പാലില് മുട്ടെലും പാലിലും ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് മോട്ടേമ് പാലും കൂടെ മിക്സി ഇത് അത് ഡിപ്പേയ്ത് പൊരിച്ചെടുക്കും. ജസ്റ്റ് ഫ്രൈ പാനില് വെച്ചിട്ടൊന്ന്
എന്തൊക്കെയാണ്? പാലും ബ്രെഡും
പാലും പാലും മുട്ടേം കൂടിയിട്ട് രണ്ടും മിക്സ് ചെയ്യും ഒരിച്ചിരെ പഞ്ചസാരയും ഒരു കൊർച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് അന്ന്ട്ട് ഏഹ് അപ്പൊ അതൊരു ഈ നമ്മള് ഏഹ് കട്ട്ലറ്റിനൊക്കെ നമ്മൾ മുട്ട ഇതാക്കൂല്ലേ അതുപോലെ വരും..
ആഹ് ആഹ്
അന്നിട്ട് ആ ആ ബ്രെഡ് ചുമ്മ അതിലൊന്ന് ഡിപ്പെയ്യും..
ആഹ് ആഹ്
ആം നമ്മടെ നമ്മൾ
ഇവിടെ പാല് കൂട്ടൂല ത പറയ്ണത് ബ്രെഡ് പൊരിക്ക്ണത്. അത് ഇവിടെണ്ട് പക്ഷെ അതില് പാല് കൂട്ടൂല പഞ്ചസാര ഇടും
ആ പക്ഷെ മോട്ടയുടെ കൂട്ടത്തില് പാലും കൂടെ ചേർക്കാം ആഹ് നമുക്ക് ഒരു ഒരു സോ ഒരു വേറൊരു ടേസ്റ്റുണ്ടതിന് കൊറച്ചും കൂടെ സോ ച്ച ആവും ആഹ് ആഹ്. അങ്ങനെ ഒരു ടേസ്റ്റ്ണ്ടതിന്.. ഏ ഏലക്കാ പൊടി ചേർക്കും ഏലക്കാ പൊടിം ചേർക്കും പഞ്ചസാരയും ചേർക്കും.. മുട്ടേ ഒരു.. കൊറച് പാല് പാലന്ന് പറഞ്ഞാ ഒരുപാട് പാലല്ല ഒരു.. ച്ചിരി ഒരു കാരണം നമുക്ക്ഈ മോ.. ട്ട തന്നെയ ആവുമ്പോ കൊറേ വേണ്ടിവരില്ലേ ഡിപ്പ് ചെയ്യുമ്പം ബ്രെഡ് പെട്ടെന്ന്... സൊർബ് ചെയ്യൂലോ അപ്പ. അന്നിട്ട് ചുമ്മാ ഫ്രൈ പാനിൽ ഇച്ചിരി നെയ്യ് തൂത്തിട്ട് അപ്പൊ പ്പറം മറിച്ചിടും. അത് എന്റെ മോന് നല്ല ഇഷ്ട്ടാ പിന്ന്നെ വൈകിട്ട് ചക്കയടെ ഇണ്ടാക്കും ചക്കേ.. ഇല്ല. അത് ഒര് രണ്ടാഴ്ച കൂടുമ്പോ ഒരൂസം
ചക്കട ചക്കേത്തെ അട ഉണ്ടാക്കല്ലോ
ആഹ് ചക്കപ്പഴം ഇല്ലേ ചക്കപ്പഴം..